കേക്കാവോ
കേൾക്കിണ്ട്
ആഹ ന്ന എടുക്കുവാ
ഭക്ഷണൊക്കെ കഴിക്കാ റെഡിയിക്ക
ആണോ ആ ഹാ ഹാ ആഹ ചോറ് യല്ലോല്ലേ ഉം പിന്നെ പിള്ളേരൊക്കെ എന്തെ
മോള് സ്കൂള് ഇന്ന് ലീവ് ആണല്ലോ ആറാം ക്ലാസ് പഠിക്ക
ആ അ കളിയൊക്കെയിരിക്കു അപ്പോ അലെ
അല്ല ഓളൊറ്റക്കോള്ളു അതൊണ്ട് പിന്നെ വല്യ കളിയൊന്നുല്ല ഓളറ്റക്ക് ഇങ്ങനെയുള്ള കളിയേള്ളു
ആണോ ആ അ അങ്ങനെയൊക്കെ ഉം ചോറൊക്കെ കൊടുത്തോ ഓൾക്ക്
ഇല്ല ഞാൻ അയിന്റെ എടയിൽ മുത്താറി മുത്താറിണ്ടല്ലോ അത്ണ്ടാക്കയിനി
അത് എന്തുവാ
മുത്താറില്ലേ ആ മറ്റേ ചെ ചെറിയ മക്കൾക് കൊടുക്കണ മുത്താറിപ്പൊടില്ലേ മുത്താറി കാച്ചി കുടിക്ക്ണ
കുറുക്കുണ്ടാക്കുന്നയാണോ
ആ കുറുക്ക് ണ്ടാക്ക്ണ
ഓം ഞാൻ പറയാം പഞ്ഞപ്പുല്ല് അതാണോ മു മുത്ത് പോലെ ഇരിക്കുന്നരു ചുമര കളറില ആ സാനണോ കടുക് പോലെ ഇരി
കടുക് പോലെ അയിനന്താങ്ങള് പറയൽ
ഞങ്ങളതിനെ ഇതിനെ റ റാഗിന്നാ പറയുന്നേ റാ ആഹ
റാഗി വേറെണ്ട് റാഗി അല്ല ഇത് മുത്ത ആഹ മുത്താറി മുത്താറിന്ന് പറയണ കേട്ടില്ല ചെറിയ മക്കൾക്ക്‌ കൊടുക്ക്ണ
ഇല്ല നമ്മള അവിടെ അതിന് വേറെ എന്തോ എന്തോ ഹ് പഞ്ഞപ്പുല്ലന്ന് ന്നാ പറഞ്ഞത് അത് അരച്ചിട്ട് കുറുക്കി എടുക്കുന്നല്ലേ ആഹ അതിനെ തരിയ ആ മനസിലായത് വെള്ളത്തിട്ടൊന്ന് കുതിർ കും എന്നിട്ട് അരച്ചെടുക്കും എന്നിട്ട് വെള്ളം പോലെ ആ ഇവിടെ അതിനെ പഞ്ഞപ്പുല്ലന്നാ പറയുന്നെ
ആഹ എന്നിട്ട് അത് കാച്ചാലൊക്കെ ഒര് ചൊമന്ന കളർണ്ടാവു
ആഹ അത് തന്നെ അങ്ങനെ പഞ്ഞപ്പുല്ല്
ആഹ ആദ്യ ഇത് ആദ്യായിട്ട് കേൾക്ക പഞ്ഞപ്പുല്ല്
പഞ്ഞപുല്ല് ആ അപ്പൊ വ്യത്യാസം ഉണ്ടോ നമ്മ
റാഗി ഞങ്ങൾ ഉണ്ടാക്കല്ല ഒക്കെ ഞങ്ങൾ വാങ്ങലെന്നെട്ടൊ ഒന്നു അതൊക്കെ അ ഉണ്ടാക്കുന്ന സാധന കിട ഈ പഞ്ഞിപ്പുല്ലൊക്കെ
ആഹ അതൊക്കെ കൃഷി ചെയ്യുന്ന സംഭവന്ന് ഇത് നമുക്ക് അങ്കവാടി വഴിയൊക്കെ കിട്ടുല്ലോ ഇപ്പ പില്ലാർക്കെ
ആഹ അങ്ങനവാടി പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അമൃതപ്പൊടിയ കിട്ട
ആണോ ആ നേരത്തെ അതായിരുന്നു മറ്റേ ഈ റാഗി ഇത ശർക്കരതൊക്കെയയിരുന്നു ഇപ്പം അമൃതം പൊടിയ. പിന്നെ പ്രഗ്നന്റായ ഗർഭിണിയാ യിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ നൂറുക്കു ഗോതമ്പല്ലേ?
ആഹ് അത് കിട്ടും നുറുക്ക് ഗോതമ്പ്, വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗർഭിണികൾക്ക് കിട്ടും. പിന്നെ മക്കള് പ്രസവം കഴിഞ്ഞാ, പിന്നെ അമൃതപ്പൊടി കിട്ടും. പിന്നെ പിന്നെ അത് കഴിഞ്ഞാ, പിന്നെ നൈസറി കൊണ്ടേയി ചേർത്ത.
ആഹ്
ആറുമാസം ഏ മു മ നൈസറീൽ ചേർത്തണവരെ അമൃതപൊടി കിട്ടും. അഹ് അമൃതപ്പൊടി പിന്നെ അതേപൊലെ എല്ലാ ഇതിലും ഒരേപോൽതന്നെയല്ലേ?
ഒരേ ഇത് തന്നേ തോന്നുന്നു പറയതെ പക്ഷെ ഇവിടെ വ് കൊ ച്ച്ന് ആഹ് അമൃത പൊടിയൊന്നും വലിയ അത്ര ഇഷ്ടമല്ലേ. പിന്നെ ഇവിടെ അബലൂസ് പൊടിയ ഉണ്ടാക ക്കതും വെളയിച്ചെടുക്കല്ലേ, മൂപ്പിച്ച്.
ആഹ്, എങ്ങനെ പച്ചേരിയോണ്ടല്ലേ?
അല്ല, അമൃതംപൊടി ഒത്തിരി നമ്മുടെ ഈ നട്ട്സും അങ്ങനെ എല്ലാ പയറ് വർഗങ്ങളും ചേർത്ത ഉണ്ടാക്കുന്നതല്ലെ ആഹ് നമ്മളിവിടെ അതിന്റെ ഫാക്ടറി തുണ്ട് ഉണ്ടാക്കുന്നീ കുറച്ച് കുടുംബശ്രീ പ്പം കുടുംബശ്രീ അറിയത്തില്ലേ അയൽക്കൂട്ടം ആ അവര് ചേർന്ന് നമ്മുടെവിടെ അമ്പ മൃതം പൊടിയുടെ തന്നെ സംരംഭമുണ്ട് അതുണ്ടാക്കും
ആഹ് ആഹ് അതന്നെ ഞ അഹ് ഞ ങ്ങളവിടെണ്ട് കുടുംബശ്രീക്കാരാണ് ണ്ടാക്കിട്ട് നഴ്സറിയിലേക്ക് കൊടുത്തത് ആക്ക്ണത് ആഹ് ക്ഷെ അതല്ലേ ഞാൻ ചോയിച്ചത് ഇങ്ങള് അത് നേഴ്സറി കൂടെ വയ്യന്നല്ലെങ്ങക്ക് കിട്ട അല്ലെങ്കില് കുടുംബശ്രീ വയ്യങ്ങക്ക് കിട്ട
നേഴ്സറി അങ്കണവാടി വഴി തന്നാ കിട്ടുന്നേ ആഹ് അങ്ങനന്നെ മേടിക്കാറ്
അഹ് പിന്നെ പിന്നെന്താ ങ്ങൾ ഔലോസുപ്പൊടി ന്ന് പറഞ്ഞതെന്താ
അവ്ലൂസ് പൊടി നമ്മുടെ അരി അരി വറുത്ത് പൊടിച്ചിട്ട്
ആഹ് അതന്നെ പച്ചേരിയോണ്ടല്ലേ ണ്ടാക്കല്
ഞങ്ങള് മറ്റേ നമ്മുടെ ക ചോറ്ല്ലേ റൈസ് ആഹ് അരി വെച്ചുണ്ടാക്കും
ആഹ് മൂടേരി മേ ചോറ് വെക്ക്ണരിയോണ്ടോ
ആഹ് ചോറ് വെക്കുന്നരിയോണ്ട അതിലെ വെളുത്തരിയില്ലേ അതും ണ്ടാക്കും ഈ കുത്തരിയോണ്ടും ണ്ടാക്കും
അഹ് വെളുത്തരിക്ക ഞങ്ങള് പച്ചരിന്ന് പറയ്ണത്
പച്ചരിക്കെന്താ പറയാ
പച്ച അതാണ് വെളുത്തരിക്കാണ് ഞങ്ങള് പച്ചരിന്ന് പറയണത് മ
ക്കുന്ന രണ്ട് സൈസരിയുണ്ടല്ലോ
ആഹ് ങ്ങള് പച്ചേരിയോണ്ട് ചോറ് വെക്കാ മതിയാവും അതായിരിക്കും പറയ്ണേ
അല്ലെന്നെ നമുക്കീ കുത്തിരി പോലത്തെതന്നെ അതിന്റെ കൂടെ വെളുത്ത സൈസിലരിയുണ്ടല്ലോ വെള്ള അരി വെള്ളേരീന്ന് പറയയ്ന് പൊന്നിരിയൊക്കെയില്ലേ പൊന്നിയരി ആഹ് അത് വെച്ച്ക്കെ ഈ ആ അവ്ലൂസ് പൊടിയുണ്ടകും ആഹ്
ആഹ് അത് വർത്ത് ആഹ് വർത്തിട്ട് പൊടിക്കത് അങ്ങനെ
ആഹ് കഴുകി നമ്മളിത് തോരാൻ വെച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട്
ആഹ് അത് ഞങ്ങളയ്ന് ഞങ്ങളരിപ്പൊടിന്ന് പറയും അരി പൊടിച്ചിട്ട് അത് ന്നിട്ട് ശർക്കരയും എള്ളും കടലൊക്കെ കൂ ട്ടിട്ട് അങ്ങനെണ്ടാക്കല്ണ്ടോ
ഇല്ലില്ല ങ്ങനെല്ല ഞങ്ങളത് വർത്തിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ശർക്കരേം തേങ്ങേം ജീരകൊക്കെല്ലേ അതൊക്കെ കൂടി ചാ പൊടിച്ച് ഒന്നെങ്കിൽ പഞ്ചസാര എടുക്കും ചെലപ്പോ അല്ലെങ്കിത് പൊടിച്ചിട്ട് മിക്സെയ്തെടുത്ത് കഴിക്കും നല്ല ടേസ്റ്റാ
ആഹ് ന്നാലും ഞങ്ങളവലോസ് പൊടി എങ്ങനെ അറിയോ ഞങ്ങളവലോസ് പൊടി പച്ചരി ല്ലേ പച്ച പ പത്തിരിക്കൊക്കെണ്ടാക്ക്ണ പുട്ടിനൊക്കെണ്ടാക്ക്ണ പച്ചരി ണ്ടല്ലോ വെള്ളരി അത് ഒണ ക്കി പൊടിച്ച്ട്ട് നല്ലോണം വർത്ത് വർത്ത് വർത്ത് അയ്ലേക്ക് മഞ്ഞപ്പൊട്യും ജീരകവും അതൊക്കെട്ട്ട്ട് പിന്നെ പഞ്ചസാരൊക്കെ കൂട്ടി നല്ലോണം വർത്ത് ഞെരീച്ചിങ്ങ്ട്- ക്ക്ണ സാധനാണ് അവലോസ് പൊടി വര്ണത് ഇത് ഇങ്ങള് പറ്യണത് ചോറ് വെക്കണരി ഞങ്ങളെന്തയ്യറിയോ ഇതേപോലെ വെ കഴ് ഴ്കി വെള്ളം വാറ്റി നല്ലോം വർ ക്കും ഞെര് വർത്തെട്ത്ത്ട്ട് മിക്സീലിട്ട് പൊടിച്ച് അതിലേക്ക് പിന്നെ നെൽക്കടലണ്ടല്ലോ
ആഹ് നെലക്കടല ആഹ്
ആ നെൽക്കടല വർത്തിട്ട് അതും പൊടിക്കും എള്ള് വർത്തിട്ടതും പൊടിക്കും ന്നിട്ട് ഷർ ക്കരിം കൂട്ടിട്ട് ഈ പ്രസവിച്ചെട്ക്ക്ണ സമയത്തൊക്കെ പൊടിയൊക്കെ തിന്നുവല്ലോ പക്ഷെ ആഹ് ഞങ്ങ ആഹ് ഞാങ്ങള് അങ്ങനെ കഴിക്കല് അല്ലാതെ സ്വ സ്വന്തം കഴിക്കുട്ടോ അത് വൈകുന്നേരത്ത് ചായക്കൊക്കെ വേണങ്കില്
ആഹ് ചായൊക്കെ അതെ നമക്ക് പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ് ഒന്നും ഇല്ലങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കും ഞാനും എന്റെ അനിയനും ഒക്കെ പണ്ട് തൊട്ട് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോഴേ ഈ സംഭവൊക്കെ കൂടുതലും ഉണ്ടാക്കി ഇങ്ങനെ ഇ ഇത് പഞ്ചസാര ഇതൊന്നും ചേർക്കാതെ നമ്മള് ഈ അരി മാത്രം പൊടിച്ച് വെച്ചാ കുറെ ദെവസരിക്കല്ലോ എന്നിട്ട് കുറേച്ചെ കുറ ച്ചെടുത്ത് ഈ തേങ്ങ ഈ സംഭവ കൂടെ ചതച്ചതിനകത്തിട്ട് അങ്ങനെ കഴിക്കും
ആഹ് ആഹ് അതിണ്ട്
ഉം
അതിന് ഞങ്ങളിങ്ങനെ അവലോസ് പൊടി നിങ്ങള് പറയണ ഓരോരോ ന്ത്ബ ഭാഷകള് അവലോസ്പൊടി ഞങ്ങളിന്നങ്ങനെ ഉദ്ദേശിച്ചെ പ ച്ചരികൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കല്
അതെ എല്ലാ സാനങ്ങൾക്ക് നമ്മടെ ഫാഷ തമ്മിൽ നല്ല വ്യത്യാസുണ്ടല്ലേ പൊതുവിൽ ആണ്
ഉം
പിന്നെ ഹസ്ബൻഡ് എന്ന എടുക്കുവ
അവല് ജോലിക്ക് പോയി ഓല് പെയിന്റ് പണിയാ
പെയിന്റിങ്ങിന്റെ പണിയാണല്ലേ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് അങ്ങനെയൊക്കെ പോന്നല്ലേ കൊച്ച് ആഹാരൊക്കെ കഴിച്ചോളോ അതോ മടിയാണോ
അങ്ങനെന്നുല്ല മടിയൊന്നുല്ല പക്ഷേ ഞാൻ വാരി കൊടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം
ആഹ് എല്ലാവർക്കും അങ്ങനെയ് എന്റെ കൊച്ചാണെല്ലോ അത് അവള് സ്കൂളിൽ പോകുമ്പോ കഴി ച്ച കഴിച്ചെന്ന് പറയാം അല്ലെങ്കിൽ വാരി കൊടുക്ക അങ്ങനെ പറഞ്ഞ ചെല സമയം നല്ല ഇതൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് കഴിക്കും എന്നാലും കൊറച്ചൊക്കെ കഴിക്ക ത്തോള് നമ്മള് കൊടുക്കുന്ന അത്രേം നമ്മള് വാരി കൊടുക്കുന്ന അത്രേ ഇവര് സ്വന്തായിട്ട് കഴിക്കേലല്ലോ കൊറച്ചേക്കേല്ലെ കഴിക്കത്തൊള്ളൂ അങ്ങനൊരു ഇതുണ്ട് അല്ലല്ലല്ല നമ്മടെ സർക്കാര് ഗവൺമെന്റ് സ്കൂൾലാ അ ആഹ് ഇവിടെ കൂ കൂട്ടുകാര് കൊച്ചക്കെ ഉണ്ടെ അതുകൊണ്ട് അവക്ക് അവരുടെ കൂടെ പോണോന്നും പറഞ്ഞപ്പിന്നെ അവിടാ ചേർത്തത്
എഹ് അപ്പൊ എല്ലാം ന് ചേർത്താന് സമയം ആയിട്ടില്ലേ
ചേർത്തു ആഹ് ചേർത്തു ഇന്ന് പോകണ്ടായിരുന്നു ഇന്ന് ക്ലാസില്ല
വയസ്സായിട്ടല്ലെ ചേർത്തേ ചോയ്ക്ക്യാ
ആഹ് നാല് വയസ്സായി
ആഹ് അല്ല ഞാൻ ചോയിക്ക്യാ എല്ലാ വീ ട്ടില് വേറെ വേ മറ്റുള്ള കുട്ടികള് പോകുന്നത് കണ്ടിട്ട് ഇഷ്ട്ടായിട്ട് ചേർത്തയാണോ ചോയ്ക്ക്യ
അല്ലല്ലല്ല ഇവിടെ നമ്മളോരോ വയസ്സനുസരിച്ചാണല്ലോ ചേർക്കുന്നെ നാല് വയസ്സാകാൻ ഇ വക്ക് രണ്ട് മാസോടൊണ്ട് എന്നാലും അങ്ങ് ചേർത്തതാ
ആഹ് ആഹ് അംഗൽവാടിയിലൊക്കെ പോയിനോ
അംഗൻവാടീലൊക്കെ പോയി അയിനൊന്നും കൊഴപ്പില്ല പോകുന്ന ചെല ദിവസങ്ങളിലെ ഏഹ് എഹ് ക്കെ പോവാൻ മടിയുള്ളു അല്ലേ കൊഴപ്പില്ല ഉം അങ്ങനെയൊക്കെ പോകുന്നു
എങ്ങനെ പെ പെരിപാടിക്കൊക്കെ കൂടെ കലാപരിപാടികൾക്കൊക്കെ ഇഷ്ട്ടെണ്ടോ
ആഹ് ഇഷ്ടം ഇഷ്ടാ പാട്ടും ഇതൊക്കെ ഭയങ്കര പാടാനും ഒക്കെ ഭയങ്കര ഇതാ ഉം അവിടേ ആഹ് വഴക്കൊണ്ടോ കൊച്ച്
ഏഹ് ഇല്ല വഴ‌ക്കിന് അയിന് മോന് ഇവിടെ എണ്ടാവൂല
ആഹ്
അപ്പം പിന്നെ ഓളൊറ്റക്കന്നെ ഉള്ളു വഴക്കിന് ആരും ഇണ്ടാവൂല്ലല്ലോ പിന്നെ ഞാനും ഓളും വഴക്ക് കൂടെ ണ്ടിവരും
ആഹ് അതെ അതെ നേരത്തെ കിടന്നൊറ ഒറക്കോക്കെ എങ്ങനാ നേരത്തെ ഒറങ്ങോ അതോ
ഓഹ് നേരത്തെ ഒറങ്ങും നേരത്തെണീക്കും പിന്നെ അയിനൊന്നും കൊ ഴപ്പില്ല ഓള് പിന്നെ ഓളതായതൊക്കെ ഓളന്നെ ചെയ്ത് തീർത്തോളും എല്ലാ വർ‌ക്കിണ്ടെങ്കില് സ്കൂളിത്ത വർക്കൊക്കെ ഇണ്ടെങ്കില് ഓളന്നെ സ്വന്തമായിട്ട് ചെയ്യും ഇഞ്ഞി അഥവാ അറിയാത്തൊക്കെ ഇണ്ടെങ്കില് യൂട്യൂബിലൊക്കെ നോ ക്കിട്ട് ഇപ്പെല്ലാം യൂട്യൂബിലെണ്ട്
യൂട്യൂബ് അത് തന്നെ ഇവിടേ ഇത്പോലെ ഫോണിലെന്തേലൊക്കെ യൂ ട്യൂബിലെന്തേലും കണ്ടിട്ട് അത്പോലെ ആക്കി കൊടുക്ക് അല്ലേ അങ്ങനെ ഒരുക്ക് ഇങ്ങനെ ഒരു ക്ക് അല്ല ഇന്ന സാനം എനിക്ക് മറ്റേ ഓർബിസ് ഇല്ലെ ഓർബിസ് ശരിക്കും എനിക്ക് അയിന്റെ പേരങ്ങനാന്നൊന്നും അറിയില്ലായിരുന്നെ ഓർബിസറിയാ മറ്റേ വെള്ളത്തി ഇട്ട് വീർത്ത് വരുന്നെ
ആഹ് ആഹ് ഓഹ് ഓഹ്
ആഹ് അതിന്റെ പേരങ്ങനാന്ന് എനിക്കറിയത്തില്ല നമ്മളത് പണ്ട് മേടിച്ചെങ്കിലും മുത്തുപോലെക്കങ്ങനെക്കെ പറഞ്ഞാണല്ലോ മേടിയ്ക്കുന്നെ
ആഹ് ആഹ്
ഇവളാണെ ഒരു ദിവസിങ്ങനെ ഫോണി കണ്ടിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഓർബിസ് വേണം എനിക്ക് സംഭവെന്നാന്ന് മനസ്സിലായില്ല പിന്നെയാണ് നോക്കിയപ്പഴാണ് പണ്ടത്തെ ആഹ് ഈ സംഭവാന്ന് മനസ്സിലായത്
ആഹ് ഞമ്മള് വീട്ട് കടേ പോയി ചോയിക്കും വെള്ളത്തിലിട്ട് വീർത്ത് വര്ണെന്നാ ചോയ്ക്കൊള്ളൂ മക്കക്കൊക്കെ ഇപ്പെല്ലത്തിന്റേം പേരും അറിയാം അതന്നെ
അതെ അതെ നമ്മളങ്ങനെ ശ്രദ്ധി ഇതാകുന്നില്ലല്ലോ
അതന്നെ
ഉം ള്ള കാര്യങ്ങനെയാണ് പിള്ളാര് ഭയങ്കര അപ്ഡേറ്റഡല്ലേ നമ്മളെപ്പോലല്ലല്ലോ ആഹ് അത് തന്നെ ഇനിപ്പൊ ഇലി പ്പഴത്തെ പിള്ളാർക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഇതറിയാലോ ഒരു തവണ കണ്ടാ മതിയല്ലോന്ന്
യോ അതെ ഞാനന്നെ ന്റെ മോളോടാ ചോയ്ക്കല് ഇത് എന്താ കാട്ടല് മൊബൈല് നോക്കിട്ട് എന്തെങ്കിലും എവിടെങ്കിലും ചെല പ്പ ഞമ്മക്ക് പേടിയാവും എവിടെങ്കിലും ഞെക്കിട്ട് ഇഞ്ഞിപ്പോ എന്താവോ ന്നട്ട് ഓളോട് ചോയിക്കും അപ്പോ ഓള് കൃത്യായിട്ട് ഇങ്ങട് പറഞ്ഞെരും ഓൽക്കൊക്കെ ഉഷാറാണ് ഞമ്മളക്കാട്ടി ഉഷാറ മക്കളിപ്പൊ
മക്കള് ആഹ് എന്നാ ശരിയേ ഞാൻ പിന്നെ വിളിയ്ക്കാം കേട്ടോ